ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ന്ണ്ട് പറഞ്ഞോളിയോ
പിന്നെന്തൊക്കാണ് വിശേഷങ്ങള്
എന്താ നല്ല വിശേഷങ്ങള് മഴേണ് ജൂൺ മാസ വിചാച്ചിട്ട് പ്ര ത്യേകിച്ച് മാഴൊന്നും ഇല്ല അവിടെങ്ങനെ ഒറ്റ പാറ്റ പറഞ്ഞ്കാണ്ട് ഓരോമഴ കിട്ട്ൻണ്ട് ഞാനൊക്കെ സ്കൂൾ പോയീന്ന സമയ ത്ത് നല്ല മഴാരുന്നു ഇന്റെ കുട്ടിയാള് സ്കൂൾകോണ സമയത്ത് ഇത്ര മഴൊന്നുല്ല
അതന്നെ നമ്മുടെ കാലത്തൊക്കെ നല്ല മഴയും നല്ല വെള്ളക്കൊവും ആയിന്ന്
അന്ന് നല്ല പോക്ക എല്ലായ്‌നാ വെള്ള ആഹ് ഇവൻ ഒറ്റരു ദിവസം സ്കൂൾക്ക് ദിവസം പോണം റ്റൊരു ലീവിണ്ടാവ്ല അതും കൊടിം പുട്ച്ചണ് പോയി അരക്കന്ന് കീ പ്പട്ടന്തെയ്യും നനയും ഇന്നിട്ടാ നാനഞ്ഞ ഭാഗത്താ സ് പോലെ ഔ ആഹ് സീൻ ആഹ് ത് തൊന്നുപ്പാലോയ്ച്ചാ വെജ്ജാ
ഹ ഹ ഹ
ആഹ് വരാന്തീൽ നർച്ച് വള്ളൊണ്ടാവും
ആഹ്
ക്കാനും കൊരണ്ടാവ്ല ഒരു കൊടീലെന്നെ രണ്ടാളിണ്ടാവു വീട്ടിന്ന് രണ്ടാള് പോണ്ടെങ്കി ആഹ് രണ്ടാക്കും പാടെ ഒരു കൊടേണ്ടാവൊള്ളു
അതന്നെ ചെറീയ്യൊരു മഴ പെയ്താ മതി സ്കൂള് ഇല്ല്യ
കോൾ ല്ല കുട്ട്യാളാണേ വണ്ടീലാണ് ഓൽക്കാണെങ്കി റെയിൻകോട്ടും വേണം എന്താണ് കൊടിം വേണം ബാഗിന് കവറും വാണം എല്ലാം വാണം
എല്ലും മാണം
സൗകര്യങ്ങൾ കൂടി
അതന്നെ
ഞാനൊക്കെ പഠിച്ചീന കാൽത്ത് ഇന്റെ ബുക്കൊക്കെ ഫുള്ള് നൻഞിട്ടിണ്ടാവും. അല്ല ബുക്ക് നല്ല മൊത്തത്തിൽ നൻഞിട്ടിണ്ടാകും തണ്ത്ത് വെറച്ചിങ്ങാണ്ട വീട്ടിലെ ത്ത
അതന്നെ
ത്ത വെർച്ച് വീട്ടിലെത്തണം ആന്ന് എടുക്കാ എടുക്കാൻ മറക്കയും ചെയ്യും അഥവാ സ്കൂളില് കൊണ്ട ട്ടാ അത് കാണാനും ഉണ്ടാവില്ല
ആഹ് അതന്നെ
ഇടുക്കൻ മറഞ്ഞ പെരിലെലും ഇണ്ടാവും
ആഹ് ആഹ് അന്നും ഇപ്പോഴത്തെ മക്കൾക്കൂ പറഞ്ഞ അതൊന്നന്ന് മനസ്സിലാവുല്ല
ഏഹ് ആഹ് ഒന്നും ഓല്ക്ക് പറഞ്ഞ മനസാല്ലവൂല്ല ഓലെ നമ്മള് മനസ്സിലാക്ക ച്ച്ന്ണും ഇല്ല ഇപ്പൊ കൊട കേടുന്നു അല്ലെങ്കി കൊട കാണാല്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും പോയിങ്ങാട് വേറെ ഒന്ന് വാങ്ങും ആഹ് നമ്മൾ ചിലപ്പോ സ്കളിൽ ഇണ്ടോന്ന് പോ പോല് നമ്മ
ആഹ് ഇട്ട് ഇത് ആഹ് അതന്നെ
ഉം നമ്മള്പോയ്‌ങ്ങാട് എന്ത് ചെയ്യും കുട്ടിക സ്കൂൾ മദറസ്ക്ക് പോകണ്ടെ ഈ മഴത്ത് എങ്ങനെ പോക അവക്ക് കൊടവേണ്ടേന്ന് പറഞ്ഞ് ക്കാണ്ട് നമ്മള് നിട്ട് പോയി അത് വാങ്ങിക്കൊടുക്കും
വാങ്ങി കൊടുക്കും അങ്ങനെതന്നെ യാണ്
ഏഹ് നമ്മൾ അന്നത്തെ കാലം എങ്ങനെയ്നു പിന്നയിപ്പ നമ്മളെ കാലം എങ്ങനെ പറയന്ന്ണ്ട് നമ്മളെ ഇമ്മരെ കാലം അതിലും വലിയൊരു കാലായിനു
ആഹ് അതന്നെ
ഓ ഓല് ഓലൊക്കെ എങ്ങനെ പോയിന് എന്നുള്ളത് ഓല്ക്കന്നെ അറിയോുള്ളൂ ഉം ആ മാറ്റങ്ങള് വരും ഇനി ഓല മക്കള് പഠിച്ച്ബ ഇതിലറെ മാറ്റങ്ങള് വരും.
ആഹ് അതന്നെ ഉം
വേറെ വിദ്യാലയങ്ങളൊക്കെ എങ്ങനെയ്ന്നു ഇന്നത്തെ വിദ്യാലയങ്ങൾ എങ്ങനെയാണ്?
ആഹ് അന്നൊത്തെ ചോറിന് നിക്കണം വരി
ചോർന്നൊലിച്ചും.
ഉം ഉം അതന്നെ
ഇന്നൊക്കെ എന്ത് ചെയ്തുക്ക്ണു ഓല് ആഹ് നിലൊക്കെ നേരാക്കി ചെരുപ്പ്‌ ഉരീട്ടാണ് കേറയാ
അതന്നെ വീട്ടില് കേറുമ്പോ ലെ ബാ ത് റൂമുക്കും കെര
ആഹ്
ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ചവിട്ടി ചെരുപ് എന്താണ് പുറത്ത് ഊരിട്ട് കുട്ടി നല്ലോ ചവിട്ടി ഓർദീറ്റ് ക്ലാസിന്റെ ഉള്ളക്ക ആണ്ട് കേറാൻ പറ്റുള്ളോ
ആഹ് അത് തന്നെ അന്നൊക്കെ ക്ലാസ്റൂമ ഒക്കെ നമ്മളെന്ന അടിച്ചോരണം
ആനേരാക്കേണ്ടനി ഇപ്പ അതിനൊക്കെ ആൾക്കാരുണ്ട്
ഉം ഓരോരോ ബെഞ്ച് ആക്കാരം അടിച്ചു ചൊറി നേരം ആക്കാന്
അന്നങ്ങ നേരം വൈകി ആഹ് അന്നൊക്കെ നേരം വൈകി സ്കൂളിന്നാ പിന്നെ പറിം വേണ്ടരൂല്ല
ആഹ് അതന്നെ
എന്നാ പിന്നെ ഇജ്ജ്രിയില ഇജ്ജ്രിയില പറങ്ങാണ്ട് ബാക്കിയുള്ളരൊക്കെ മേ മേത്ത് കിടുക്കാൻ വരും
ആഹ് അതന്നെ അടിച്ചരണ്ടാഴിട്ടാ നേരം വെയ്ക്കി വരുന്നുന്നും പറിം
ആഹ് അക്കപ്പറിം
ഏഹ് വേറെന്താക്കേന്നിട്ട് പാടായ പാടത്തുകൂടിയും തോടായ തോട്ടുകൂടിയ ഒക്കെ കളിച്ച് ചിറിച്ച അങ്ങനെ പോകും
അതന്നെ
അതൊരു രസള്ള ഒരു കാലം തന്നെയായിരുന്നുല്ലേ
അതന്നെ അതിരു കാലം തന്നെ ആഹ് കാലന്നും ഇനി കിട്ടൂല
കുറുക്കുവഴി ആണെന്ന് പറഞ്ഞാണ്ട് ഏതെല്ലാം കാട്ടുമുക്കുകൂടിയാ പോവ
ആഹ് ഏലങ്ങക്കെ പോവാൻ കയ്യും ലൊക്കെ പോയിനു
അതിലൊക്കെ പോകും അതിക്കൂടെ കുറെ കുണ്ടക്കാരം പാറക്കെട്ടകളക്കാരൻ ച പ്പം ഞങ്ങ നിങ്ങള് സ്കൂട്ടീച്ച ഒരു പാറൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് കൊറച്ച നേരക്കനെ പാറയണേ മഴൊക്കെ പെയ്തിട്ട് നല്ല വയ് വക്കലുണ്ടാവും അവിടെ എയെ അതന്നും നമുക്കറിയണ്ട കുർ കൊയ്യന്ന് പറങ്ങിക്കണ്ട് പോവും അവിടുന ക്കെ വണിട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികളൊക്കെ വീണ ക്കുന്നു
ആഹ് നമ്മൾ കാടിന്റെ ഉള്ളൂക്കുടിക്കെ ഞങ്ങൾ പോവല്
ഉം ഇന്ന് നമ്മള് കുട്ടികളെ നേരെ വൈക്ക്ന്നെ
ഉം അതന്നെ പേടിയമ്മക്ക്
നമ്മതന്നെത പരിടിയാണ് നമ്മുക്ക് നമ്മളൊക്കെ എത്ര നോനൊക്കെ കൊറേ കുക്കയിക്കൂടി പോയിനി ആണെന്ന് പറയട്ട് അത് കുറുക്കൊയ്യ ആണ അല്ലേ എന്നുള്ളതന്നും അറിയില്ല
അതന്നെ ങ്ങ സ്കൂള് കേറ്റന് ഭയങ്കര കേറ്റാണ്ടവ
ആഹ് ഞാക്കുണ്ട് പോകുമ്പോ ഒരു കയറ്റം ആഹ് വരുമ്പോ ഒരർക്കാണ്
ആഹ് അങ്ങാത്തന്നെ എയിലങ്ങനെ പോയാലും ആഹ് കേറ്റം കേറണം
ഏഹ് ഞനക്ക്ന്നെ കയറ്റം പോകുമ്പോ അധ്യനം പോക്കും എന്നിട്ട് കയറ്റം ഇറങ്ങാനല്ല സുഖം ഇച്ച് വെച്ചാ അഹ് കയറ്റം ഇറങ്ങാൻ പറഞ്ഞ് കണ്ട് കുർക്കൻ ഇറങ്ങാണ്ടരു അതില് വല്യൊരുറക്കാണ് അവിന്ന് വലിയൊരു പാറന്റെ അടിക് ഇങ്ങട്ട് വരണം അത് ഇറക്കം നല്ലത് നേരെ റോട്ടിക്കണ വരുമ്പോളാറക്കം
ആഹ്
കൊറേ കണ്ണി കണ്ട കായ ആളൊക്കെണ്ട അതൊക്കെ ക്കപ്പറക്കി മഞ്ചാടി ഒരു കറ ത്തരു നിണ്ടിട്ടുള്ള ഒരു സാ താനം ഇണ്ടായിരുന്നു ഇച്ച് പേരോർമല്ല
ഇതൊരു മുള്ള് മരത്തിന്റെ മോളിലുള്ളെ ഒരു മു ആഹ് ഒരു മുള്ള്കായി പർഞ്ഞിട്ടെ ആഹ്.
മുള്ളറിയാ അത് എന്താണ് മറ്റേ
ഒരു മറ്റേ അടക്കാപ്പഴം എന്നിറഞ്ഞിട്ടൊരു പഴല്ലേ ഒരു ചോപ്പ് കളറിലുള്ളെ അതും ഒക്കെ ആഹ്, ആഹ് ഉള്ള്ത്തെ കുരും തിന്നാ.
ആഹ ഔ ഉള്ളത്തെ കുരൊളൊക്കെ പറിച്ച് തിന്നാ പിന്നെരു കറുത്ത സാധനം ഉണ്ടായിരുന്നു എന്താ അതാണ് ചെലപ്പില്ല
ഒര് ന്താ ആജ ആജറാണ്യോ അങ്ങനെന്തോ അല്ലേ. അതല്ലേ ഒരു ചെറിയൊരു മണി ആഹ് കറുപ്പ് മറ്റേ സംഭവം ചീനിന്റെ
ആഹ് അങ്ങനെന്തോ ആണത് ഞാനതൊക്കെ കൊറെ തിന്നേനു
അ അ
തെ
ആർക്കറിയാ ഞാനും തിന്ന്ണ് കൊറേ
കായം നല്ല രസാണ്. എന്താ പയ്ന് പറയാ മുള്ളും പയം. അത് ഭയങ്കര രസമായിരുന്നു അതൊന്നും എവിടന്നും കിട്ട്യാലും തിന്നലുണ്ട് ഞാവള് ഇന്നൊക്കെ ഞാവള് തിന്നണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം
അതെന്നെ.
ആഹ് ഒന്നൊക്കെ ത്
ഉം ഓ അതൊന്നും ഇപ്പൊ ഒന്നും കാണാനുല്ല അങ്ങനൊന്നും
ഇല്ല അന്നൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് കുറെേ വീട്ടൾ കൂടെ ഉണ്ടായിരുന്നു ചെളറ് ഞങ്ങളെ സ്കൂളിന്റെ എടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു ചെളറ് എന്നിട്ട് ഞങ്ങള് നമ്മള് സെക്കനാന്റ് ഇന്റർ വെല്ല് അടിച്ചോല്ലോ കളിച്ചാൻ വിടറിയല്ലേ നമ്മള്
ആഹ്
ഇന്നിട്ട് അയിനൊക്കെ എന്ത് ചെയ്യും ഇവരെ പെരാൾക്ക് പോയിട്ടിന്നിട്ട് ചെളറ് പെറുക്കിത്തിന്നും
ഐശെരി, ആഹ് അതെന്നാ
ഇപ്പട്ത്ത കാൽത്ത് എവ്ട്ന്നോ ഒര് ചെളാറ് കിട്ടിയാര്ന്നു. അത് മ്മ എവിട്ന്നോ വന്നപ്പോ കൊട്ന്നാ
അതെന്താ ചെളർ ന്ന് പർഞ്ഞ സാനെന്താ?
ആ ഒരു ചെമപ്പെ ഈ മറ്റേ ചെറീസിന്റെ മാരിന്നെയ്ക്കാരം പക്ഷെ നല്ല ടേസ്റ്റാണ്
എന്താ എനിക്കറിയൂല പേര് ഞാൻ കേട്ടീല അപ്പ ആഹ്, പേര് ചെൽപ്പം വിത്യാ പേ പേര് മാറ്റണ്ടാവും അതേരിക്കും.
പേരിന് പലോർക്കും പല വ്യത്യാസം ഇണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ്
ഈ റൂബിക്കന്റെക്കെ മാര്യാണ്.
ആഹ്, ആഹ് കണ്ടാ മനസ്സ്ലാ മത്യാ
ക്കെന്റെക്കെ മാരിയാണല്ലെ അതെ ഏഹ്
ആഹ് കണ്ടാലേ മനസ്സിലാവ മതിയാവും
സമയത്ത് പച്ച കളറ് ആഹ് മറ്റേ പയ്ത്താല് ചൊംപ്പ് കളറാവും. അ ചാട്യാ പൊട്ടു ട്ടൊക്കെ ചെയ്യും നമ്മൾ ഈ റൂപിക്ക എന്താ അതന്നെ ഉം, അയ്ൻ്റുള്ളി ചെറിയൊരു കുരൊക്കെണ്ടാവും. നല്ല രസ്സേനത്. കണ്ട കൊറെ സാധനങ്ങള് അയെമ്പാ അമ്പയങ്ങന്റെ എലൊക്കെ തിന്നിണേനു
ന്റെ എല
ഞമ്മള് ഞമ്മള് കേക്കാത്തോരോ പേരുകളൊക്കെ പറയുന്നേ ഇങ്ങള് ഉം, ഉം ഓല ഓൽക്ക ഒന്നും പറ്റൂലാ എന്താ അമ്പയങ്ങ എനിക്കറിയില്ല പേരെ പേര് വ്യത്യാസം ഇണ്ടറിയാ
ആഹ് ഈ പുളിള്ളത് ഉള്ളില് നല്ല ഒരു
ഈ മറ്റേ കൊടമ്പൻ പുളിയാ കൊടപുളി കൊ മറ്റേ മറ്റേ എന്തോ പച്ചകളറാ
ആഹ് പച്ചക്കളറന്നെ
ഇരുമ്പുപ്പളിയ ഇരുമ്പുപ്പളിയാ
ഇരുമ്പപ്പുളി ഒരു ചതുരത്തിന്റെ മാര്യല്ലേ
ഏഹ് ചതുരത്തിലല്ല ഒരു കോവക്കന്റെക്കെ മായിരി
ആഹ് എന്നാതന്നെ സംഭവം ഞാൻ പറയണ സാധനതാണ് ഇരിമ്പപുളി നല്ല പറയലേ ഞങ്ങളിവിടെ അമ്പയങ്ങന്നറയല്
ആഹ് ശരി ആഹ്
ആഹ് അമ്മള് ഉപ്പിലെക്കെട്ട് ബെക്കും
ആഹ്
അയന്നെ ആഹ് സാധന ആത് തന്നെയണ് ഏഹ്
അച്ചാറൊക്കടോ പറയാ
ഇരുമ്പപുളി ആഹ് അച്ചാറൊക്കെ ഇടും ഉപ്പിലിടും അത് കെറേ ഉപ്പിലിട്ടയിഞ്ഞാ നല്ല രസാണ് ഉപ്പൊക്കെ പുടിച്ച്യ്മ്പോ
മൊളക്കിടും
ആഹ് കറി വെക്കണക്കെ ഞാൻ യൂട്യൂബ് കൂടെയൊക്കെ കണ്ടുക്കണു അതന്നെ സാധനതന്നെയാണ് ഉം ശരിന്നാനോക്കേ
ആഹ് എന്ന ശെരി
ശരി ഓക്കെ